ഹലോ
ആഹ്
കേക്കുന്നുണ്ടോ? ആഹ് വീട്ടിലുണ്ട് വീട്ടിലുണ്ട്.
ഉം തെര് ആഹ് ഞാൻ വീട്ടിലാ, തെരക്കൊന്നും ഇല്ലല്ലോ അല്ലേ.
തെരക്ക് ഇല്ല പറഞ്ഞോളൂ സ്കൂളിലേക്ക് പോകാനും കോളേജിലേ ക്ക് പോകാനു ഒക്കെയൊള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊ അമ്മച്ചിയൊക്കെ.
ഓഹ് വാങ്ങി ഇതാ അതിന്റെ ഏഹ് ഷോയിലാണ് അനിയന്മാരൊക്കെ.
ഉം ഉം
ഉം അതെടുത്ത്ക്കൊണ്ട് വര്ന്ന് ആഹ് അനിയന്മാര് കസിൻസ്ണ്ട് തൊട്ടപ്പുറത്താ.
ഉം
അപ്പം എല്ലാരും പുതിയ സാധനങ്ങളൊക്കെ കിട്ടിയേന്റെ സന്തോഷത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന്ണ്ട്.
ആഹ് ആഹ് ആഹ്.
അടിപൊളിയായിട്ട് ഇരിക്കുവാന്ന് ക അവിടയോ? വാങ്ങി
ഇവിടെ ഞങ്ങക്ക് കൊറച്ചൂടെ ഒക്കെ വാങ്ങിക്ക്യാനുണ്ട് കൊറച്ചൊക്കെ വാങ്ങിച്ചു കൊറച്ചൊക്കെ പൊതിഞ്ഞു. പിന്നേ എന്നാ ചക്കേം മാങ്ങയൊക്കെ ഉണ്ടായ്രുന്നൊ നിങ്ങക്ക്
ഓഹ് ഇപ്രാവശ്യം ഇവിടെ രണ്ട് മാവ്ണ്ടേ. അതില് രണ്ട് ടൈപ്പ് മാങ്ങയാ ഇണ്ടാവുന്നേ. ഒന്ന് സിന്ദൂരം മാങ്ങിയും പിന്നൊന്ന് ഒരു ജ്യൂസ് അടിക്കുന്ന ഒരു ടൈപ്പ് ഇല്ലേ. അതുവാ. ഉം അപ്പം നെറച്ച് ഒണ്ടായിട്ടുണ്ടാരുന്നു മാവൊക്കെ ഇങ്ങനെ പൊ ട്ടി വീണ് അടിപൊളിയായിരുന്ന്. അടുത്തുള്ള വീട്ടിൽക്കൊക്കെ കൊണ്ടുപോയി.
മാമ്പഴപ്പുളിശ്ശേരി
ഉം അമ്മ ണ്ടാക്കും ഇവിടെ.
ആഹ്
നല്ല അടിപൊളിറ്റ് അഹ്‌ യൂട്യൂബിൽ നോക്കീറ്റ് നോക്കി പഠിച്ചിട്ടുണ്ടാക്കാന്നതാ ഉം അവിടെയോ ചേച്ചി ഇണ്ടാക്കുവോ
ഞാനൊണ്ടാക്കും മാങ്ങ ചെറിയ മാങ്ങയാണെങ്കിൽ അയിന്റണ്ടി കൂട്ടിയിട്ടുണ്ടാക്കും മുഴുത്ത മാങ്ങ യാണെങ്കില് നല്ലപോലെ പീസ്സെയ്തു സ്ക്വൊയറെയ്തു
ചെറിയ പീസാക്കുമ്പൊ അപ്പൊ കഷ്ണായിട്ട് കിട്ടുവൊ
കിട്ടും കിട്ടും ചെറിയ പീസ്സായിട്ട് നമ്മൾ വെന്തൊടഞ്ഞ് പോകാതെ നോക്കി നിന്ന് വേയിച്ച മതി
ആഹ് അതെങ്ങന അത് വെലുത് വെച്ചിട്ടുണ്ടാക്കുന്നെ
വെൽത് വെച്ചിട്ട് സെയിം കൂട്ട് കൂട്ടിനൊന്നും വ്യത്യാസം വരത്തില്ല മാങ്ങ അണ്ടി ഇല്ലാന്ന് മാത്രെ ഒള്ളു
ആഹ് മാങ്ങ ഇടുന്ന സമയത്ത് ഇ പീസ് മാങ്ങ ആയിട്ടിടുംല്ലെ
ആഹ ഇണ്ട്.
അവിടെ ഹേ ഇണ്ടായിരുന്നോ മാങ്ങാ
മാങ്ങാ ഞങ്ങക്ക് ഇപ്രാവശ്യം വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. പിന്നെ കൊറച്ചൊക്കെ ഉം ഉപ്പിട്ടൊക്കെ വെച്ചു.
ആഹ ഉപ്പിലിട്ടത്, പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരിക്കും ല്ലേ.
ആ പിള്ളേർക്ക് അത് ഇഷ്ടമാണ്. പിന്നെ കുറച്ചു വരുമ്പോൾ നമുക്കാണെങ്കിലും ഒരു ചമ്മന്തി അരക്കു വക്കാം. അല്ലെങ്കിൽ എടുത്തൊന്ന് ഇച്ചിരി ഉപ്പും മങ്ങായു ഒക്കെ ചക്കകുരുങ്ങുടെ ഒക്കെ ചാറ് വയ്ക്കാം.
ഉം അഹ്‌
അങ്ങനെ എന്തേലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടും മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ
ഉം ഉം പിന്നെ ഞൻ യു ട്യൂബിലെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ മാങ്ങയുടെ ഈ പളിപ്പ് എടുത്ത് വച്ചിട്ട് ഉണക്കിയിട്ടൊരു സ്വീറ്റ് പോലെ ഇണ്ടാക്കുന്നത്. കണ്ടരുന്നോ?.
ഇല്ല ഇല്ല കണ്ടില്ല.
അതെങ്ങനെയാന്ന് വെച്ചാലെ, ഈ മാങ്ങയുടെ ഇതില്ലെ തോലൊക്കെ കളഞ്ഞിട്ട് ട്ട് അതിന്റെ പൾപ്പ് മാത്രമായിട്ട് ജൂസ് എടുത്ത് മിക്സി മിക്സിയിൽ അടിക്കും. എന്നി ട്ട് അതിനകത്ത് ഈ പുളി, ഉപ്പ്, കുരുമുളക്, ഇട്ടിട്ട്. എന്താ ഒരു സ്റ്റീൽ പ്ലേറ്റില് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും.
ആണെ
അങ്ങനെ ഒരു രണ്ട്, മൂന്ന് പ്രാവശ്യം ഒഴിച്ച് ഉണക്കി അങ്ങി ഹേ ചുരുട്ടിയിട്ട് കഷ്ണം ആക്കിയിട്ട് മുറച്ച് വെച്ചിട്ട് എടുത്ത് വെക്കും. അത് കൊറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നാ പറയുന്നേ, അടിപൊളിയാ. നിക്കട്ടെ
ആ ഇതുവരെ അങ്ങനെ ചെയ്ല്ല. ഇനിയിപ്പം നമുക്ക് ആഹ് ഇനി ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി കിട്ടുമ്പോ ആ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ ഇനി കിട്ടിയാലും മഴ ആയില്ലേടാ ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ആഹ ഇനിയൊരു സീസൺ കിട്ട ട്ടും അല്ലെ വെയില ആകുവാണ് നമ്മുക്ക്ല്ല പിന്നെ മാങ്ങപ്പഴം വെറുതെ പോകും. പിള്ളാര് തിന്നുവാണങ്കിൽ അതെങ്കിലും തിന്നും ഉം ഉം പിന്നെ ആം ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാവോ?.
കൊറച്ചൊക്കെ ഇണ്ടാക്കും വലുതായിട്ടില്ല. എന്നാലും സർവൈവ് ചെയ്യാനുള്ളത് ഉണ്ടാക്കുന്നു.
എന്നതാ ബേക്കറി ഐറ്റംസ് ആ കുക്കിംഗ് ആ മറ്റേ കേക്ക് പോലുള്ള ഐറ്റംസിനോടൊക്കെയാണോ? അതോ ചക്ക, മാങ്ങ, തേങ്ങൊക്കെ
ചക്കയും, മാങ്ങിയും തേങ്ങ ക്കെ ഇഷ്ടം. ഇക്കരി കിട്ടായ കുറച്ച് കഴിയുമ്പോ മാറുമല്ലോ?. അതിന്റെ ഒരു ട്രെൻഡ് ഒക്ക്
അല്ലേ ഇപ്പൊ കുഴിമന്തി, ഷവർമ്മ, പൊറോട്ടയും ചി ചിക്കനും എല്ലാം ഉണ്ട്. അതിലൊക്കെ വെച്ച് നോക്കുമ്മം നമ്മുടെ കപ്പയും, മീനും, നല്ല എല്ലു കപ്പയും. ചോറും മീൻകറിയും ഒക്കെ തന്നെ പ്രധാനം.
ഉം അതാണല്ലോ കൂടുതൽ നല്ലത്, മറ്റേതിനെ അപേക്ഷിച്ചിട്ട് നല്ലത്.
അവനാണ് നമ്മുടെ വയർ ഇങ്ങനെ ആക്കുന്നത്.
ഹി ഹി ഹി അതേപോലെ ജോലി ചെയ്യാനുള്ള ശക്തിയും ഒക്കെ അതിൻ്റ അകത് ന്നാണല്ലോ.
നാട്ടു വിശേഷങ്ങളൊക്കെ, സ്‌കൂളിലെ കൂട്ടുകാരൊക്കെ കോടാക്ട് ചെയ്യുന്നുണ്ടോ?.
ഹലോ
കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ടോ?.
ഓഹ് വിളിക്കാറുണ്ട്. ഞങ്ങള് ഇടക്ക് കാണാറുണ്ട് ഉം പുറത്തുന്ന്.
ഉം ഉം
ഉം അപ്പൊ പുതിയ കൊറേ കാലായി കൊറച്ചായിപ്പൊ കണ്ടിട്ട് ഉം കണ്ടില്ല കാണാൻ പോണന്നർ ഞ്ഞിട്ടിരിക്ക എല്ലാരും കൂടെ ഒരുമിച്ച് പോവാന്നർഞ്ഞിട്ട് കാണാന്നർഞ്ഞിട്ടിരിക്കായിര്ന്നു കണ്ടോ ചേച്ചി കണ്ടോ
ഞാനും കണ്ടന്നൂല്ല ഈ പിള്ളാരേങ്കൊണ്ട് പോയി കഴിഞ്ഞാ ഇതൊന്നും നടക്കൂലന്നേ
ആഹ് പിള്ളേരെ വീട്ടിലാക്കി വച്ചിട്ട് ചേച്ചിം ചേട്ടനും കൂടെ പോവും
ആഹ് പിള്ളാരോ അത് നടക്കൂല
വീട്ടിലിരിക്കത്തില്ലേ ചേച്ചിനെ കാണാതെ
ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങള് പോവുമ്പോ അവര് തന്നെ ആയി പോവില്ലേ
ഓഹ് അങ്ങനെ ഭയങ്കര വൈറലാണോ പിള്ളേര്
അങ്ങനേ ഇല്ല ന്നാലും പ്രായത്തിന്റേതായ എല്ലാ വഴക്കും
ആഹ് ആഹ്
അവർക്കൊണ്ട്
ഉം
ഒരു ശക്കനം കൂടെ ഒന്ന് വറവാകണം
ആഹ് പ്രായത്തിന്റതല്ലേ
ഉം അതിപ്പം വലുതായി വരുമ്പം വലുതായി വരുമ്പം മാറും
ആഹ്
ഉം പിന്നേ കാലാവസ്ഥ മാറിയപ്പോ എനിക്കണേ ഒരു ജലദോഷവും
മഴയുടെതലേ
ഉം
ഉം ഇവിടെയുണ്ട് അനിയന് ജലദോഷൊക്കായിട്ട് ഇരിക്കായിരുന്നു ഓൻ പൊർത്ത് ഫുട്ബോളൊക്കെ കളിക്കാൻ പോവായിര്ന്ന് മഴയൊക്കെ ആയപ്പോം കളിക്കാൻ മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടാ
അയ്യോ ഇവിടേം അതെ എല്ലാർക്കും അതെ
ഉം പിള്ളേരൊക്കെ മഴയത്ത് ഇറങ്ങുമ്പോ ചേച്ചി ചീത്ത പറയൊ
ഇല്ല ഞാനെറങ്ങിക്കോട്ടെന്ന് ഇത്രയും ദിവസൊക്കെറങ്ങിയും കളിക്കുയും മണ്ണുവരേം എല്ലാം ചെയ്യായിര്ന്നു അവരെറങ്ങട്ടെ അവർക്ക് വേണ്ടിട്ടല്ലേ പ്രകൃതി മഴ പെയ്യിക്കുന്നേ പക്ഷേ പനീം കാര്യങ്ങളൊക്കെണ്ടാവും കുഴപ്പൊന്നുല്ല ന്നാലും ഞാൻ നനഞ്ഞില്ല പനി എന്നിട്ടെനിക്ക് ജലദോഷം പിടിച്ചല്ലോ
ആഹ് അപ്പ പിന്നെ ഇതിനെ കുറ്റമ്പറയാൻ പറ്റില്ല
ആഹ് അതെ അതൊന്നുംന്നെ അങ്ങനൊന്നും ഇല്ല കളിക്കേം എടുക്കൊക്കെ ചെയ്യും വെള്ളത്തിലും എല്ലാം പുഴയിലും എല്ലാം ചാടും പക്ഷെ ഇപ്പൊ വഴക്കു അങ്ങനെ പറയാറില്ല
ആഹ് ആഹ് പിന്നെ വെക്കേഷനൊക്കെ എങ്ങനെണ്ടാര്ന്നു പിള്ളേർക്ക്
വെക്കേഷൻ പൊളിച്ചട്ക്കി വീടെല്ലാം നാലാ വശത്ത് വെച്ചിട്ടുണ്ട് ഇനി എല്ലാ ഒന്ന് ഒന്നിച്ച് വെക്കണം
സ്കൂള് തൊറന്നിട്ട് വേണോ ഒന്നിക്കാൻ ന്നാ
ആഹ് സ്കൂള് തൊറക്കുന്നേന് മുമ്പ് പുസ്തകോം ബുക്കൊന്ന് പൊതിഞ്ഞ് അത് എല്ലാം ബായ്ഗും കാര്യങ്ങളും സ്റ്റിക്കറൊക്കെയൊട്ടിച്ച് പേരൊക്കെയെഴുതി എല്ലാം ചെയുമ്പത്തേക്ക് ജൂൺ രണ്ട ഒന്നാവും
ഉം പെട്ടെന്ന് സമയമ്പോയി വെക്കേഷനൊക്കെ പെട്ടെന്ന് പോയതു പോലെ തോന്നുന്നുണ്ട്
അതെയതെ അതെ അതെ
ഉം ഇനിപ്പോ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ?
ചൂട് കുറവുണ്ടോ?
ആ ഇപ്പം മഴയുടെ ഒരു ലക്ഷണമുണ്ട്. ഇപ്പൊ പെയ്യായിരിക്കും. ഇങ്ങനെയാണെങ്കില് അതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു തണുത്ത ആ അങ്ങനെ വരുന്നുണ്ട് മഴയിപ്പം പെയ്യുമായിരിക്കും. അവിടെയോ?
എന്തോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ? എനിക്ക് കേക്കത്തില്ലേ. കോള് കട്ട് ചെയ്യരുതേ. ഹലോ